ഹലോ
ആഹ് കേക്കാവോ?
ആഹ് കേക്കുന്നുണ്ട്.
ആണോ ഓക്കേ എന്തക്കെണ്ട് വിശേഷം?
ഷം ചായെല്ലാം കുടിച്ചോ?
ആഹ ചായക്കെകുടിച്ചു ആഹ സുഖായിട്ടിരിക്കുന്നു. ചായക്ക് ആ ബന്ന്ണ്ടായിരുന്നു പിന്നെ കാപ്പി കഴിച്ചു.
ബന്നോ?
ആഹ മറ്റേ കോക്കനട്ട് ബന്ന് പോലേ. ഈ അതല്ല പിന്നപ്പം കഴിച്ചു അപ്പോം ആഹ കെഴങ്ങറിയും കഴിച്ചു മ് അവിടോ?
ഏ ഇല്ല നമ്മള് കഴിച്ചില്ല കഴിക്കണം.
മ്മ്ഹ് മ്മ്ഹ് മ്മ് വഴ്ങ്ങാം തരയുന്നു.
ഏ ചിക്കൻ കറിയും പത്തലും. ഉം അവള് കരയല്ലാ. റൂമിലിങ്ങനെ പിടിച്ചിരിത്തിയതാ കളിക്കാൻ വേണ്ടി ടോയ്സൊക്കെട്ത്തിട്ട് ഓ
ഉം ഉം ഉ ഉം മൂത്താളോ?
മൂത്താള് കളിക്കാൻ പോയിണ്ട്. വന്നിട്ട് ഉ ഏഹ്, അതെ അതെ എല്ലയവള് അധികൊള് നോക്കിര്ന്നേരൂല ഓളെ കളി നടക്കൂലല്ലോ.
അഹ് അത് ശെരിയാ കിട്ടിയ കിട്ടിയ സമയം കിട്ടുമ്പം കളക്കാനങ് പോവും.
ആഹ് അതപ്പ സമ്മതിക്കൂല്ല ഓള് കളിക്കാൻസമ്മതിക്കില്ല ഇവരെടുത്ത് വെക്ന്ന എല്ലാം എടുത്തിട്ട് ഓള് വലിച്ചിടും.
വലിച്ചിടും ഉം പിന്നെ നല്ലോലെ നോക്കേം വേണ്ടേ കൊച് പിള്ളേരാവുമ്പോ.
ഉംമ്മ്.
ഉംമ്. പേടിപ്പിച്ചിർത്തേക്കാണോ?
ഒച്ചണ്ടായിക്കൊണ്ടിരിക്കും. വാവ വാവാ.
അ ഫുഡോക്കെണ്ടാക്കിയൊ ഉച്ചക്കത്തേന്?
ഉച്ചക്കേതാക്കിയില്ല രാവിലത്തെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഫോൺ ചെയ്യാനല്ലേ വാവ ഉമ് ഇഞ്ഞിപ്പോ എങ്ങനെ?
ഇന്നും ഒറ്റക്കണോ മക്കളും?
അല്ല ഇന്നിപ്പോ അനിയന്റെ വൈഫ്ണ്ട്.
ഓ അത്ശ
ഇന്നെല്ലാരുണ്ട് ഭക്ഷണത്തിന്
ഓഹൊ അപ്പറെഡിയാക്കണല്ലോ എന്തെലും സ്പെഷ്യലാണോ?
സ്പെഷ്യല് എന്റെ മോള്പോ ഞാന് പറഞ്ഞില്ലേ പനി കഴിഞ്ഞയിന് ശേഷം. ചിക്കൻ കറി വേണം നെയ്ച്ചോറ് വേണം ഇങ്ങനെ പറഞ്ഞിരിക്കാം അപ്പ ഇന്നപ്പോ നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാ ക്കാൻ വേണ്ടിള്ള ഒരുക്കത്തില ഉം അതില് ചെയ്ത് കൊട്ക്കണം.
ഓഹ് അത് ശരി.
ഉം അപ്പം ഹസ്ബൻഡണ്ട് അപ്പൊ ഓര് പോയിട്ട് അരി വാങ്ങാൻ വേണ്ടി പോയിട്ട്ണ്ട്.
ഓഹ് ഓഹ് അത് ശെരി ആഹ് ആഹ് ആഹ് വേറെന്തെല്ലാം വിശേഷങ്ങൾ
വേറെന്തൊക്കയാ വീട്ടില് പണിയൊക്കെ കഴിഞ്ഞോ
ആഹ്‌ വീട്ടില് ഉമ്മ ഇങ്ങനെ ഉച്ചക്കേതെന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുന്നു കൊറച്ച് കയിമ്പോ പോയി ഹെൽപ് ചെയ്യണം
ഉം ഉം ഉം
ഹും
ലീവ്വാ
ക്ലീനിക്കെ ഞാനാ ഇവിടെ ചെയ്യുന്നേ ഞാൻ ആഹ്‌ തറ തുടയ്ക്കാനാണെേലും ഞാനാ തറ തുടക്കുന്നത് പിന്നെ തൂക്കുന്നത് ഞാനാ പിന്നെ കിച്ചണില് എല്ലാം ഇങ്ങനെ സവാള അരിഞ്ഞുടുക്കാാലോ ഞാൻ അരിഞ്ഞു കൊടുക്കും എന്തേല് അരിഞ് കൊടുക്കാ അരിഞ്ഞു കെടുക്കും അത് കഴഞ്ഞിട്ട് ഇമ്മചി ഓരോന്ന് വെച് കഴിഞ്ഞിട്ട് ഞാൻ പോയി എല്ലാം ഒതുക്കി കൊടുക്കും
ആഹ്‌ ആഹ്‌
ഞാൻ ഉള്ളപ്പോ അങ്ങനെ ചെയ്യിനെ തുടക്കുന്നെ തുക്കുന്നൊക്കെ ഞാനാ
ഏഹ്‌ ഓഹ്‌
തൊടക്കുന്നേ തൂക്കുന്നൊക്കെ ഞാനാ അതങ്ങ് ചെയ്യും അങ്ങനെ വേറെ എന്തൊക്കെയ
വേറെ എന്തൊക്കെയെ ഇപ്പം മഴയുണ്ടാ
മഴ ഇപ്പ ഇല്ല വെയിലുണ്ട് ചെറുതായിട്ട് അവിടോ
ഇവിടെ അങ്ങനെയാ കാണുന്നത് അതുകൊണ്ട് മുറ്റത്ത് കൊറച്ച് ഡ്രസ്സ് ഒക്കെ എടുത്തി ഇട്ടിട്ടുണ്ട്
ഓഹോ ഞാൻ ഞാൻ കഴുകിയിട്ടില്ല
എന്റത് ഞാൻ തിരുമ്പീറ്റ് ഉളള് കൊണ്ടോയി ആറിയിട്ടു
ഓഹോ ഓഹ് ഞാൻ കഴുകാൻ വേണ്ടി രാവിലെ നോക്കി നോക്കിപ്പോഴത്തേനും നല്ല മഴക്കോള് അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് ഇനി മിക്കവാറും മഴ പെയ്യ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ് ക്ക് മഴ പെയ്താ ഭയങ്കര പാടല്ലേ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക്. അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ കഴുകിക്കൊണ്ടിരിക്കയിരു കഴുകി ക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മഴ പെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെന്നെ ഞാൻ വിചരിച് മഴ പെയ്യുന്നെങ്കിൽ പെയ്ത് കഴിയട്ടെ പിന്നെ നോക്കിയപ്പം നല്ല വെയില് കഴുകുന്നിടുത്തൊക്കെ നല്ല വെയിയില് പിന്നെ ഞാൻ വിചാരിച്ച് ഇനി നാളെ ക്ലാസ്സിന് പൊകുന്നെനുമ്പയിട്ട് കൊറച് കഴികി അങ്ങ് ഇടാന്ന്
ആഹ്‌ നളെ ക്ലാസ്സ് ഉണ്ടല്ലോല്ലേ
ആഹ്‌ ക്ലാസ്ണ്ട് നാളെ അവിടെ എല്ലാവർക്കും പോകണ്ടേ
ഉം പോണം അതാ ബുദ്ധിമുട്ട് ഉം ഉം ഉം
ഉം എത്ര മണിക്ക് എണിക്കും
ഓൾക്ക് ഏഴെ അയിമ്പതിന് ബസ്സ് വരും
അപ്പൊ എത്ര മണിക്കെണീറ്റ്എല്ലാം റെഡിയാക്കും
ആറ് മണിക്ക് എണീചിറ്റി ഓൽക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ളത് ഉണ്ടാക്കണം കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കണം പിന്നെ സ്നാക്സ് രി പത്ത് മിന്റ് ആഹ്‌ ആഹ് സ്നാക്സ് എന്തെങ്കിലും കൊടുത്ത് വിടണം
ഓഹ് ഓഹ് അയി ശെരി സ്നാക്സ് എന്താ ഫ്രൂട്ട്സ് കൊടുത്തടൂ അതോ അല്ലാതെ
എന്തെങ്കും ഉണ്ടാക്കിട്ട കൊടുത്തേക്കല്ല ചപ്പ ബ്രഡ് കൊണ്ട് എന്തങ്കിലും ഉണ്ടാക് അങ്ങനെയക്ക ഫ്രൂട്സ് ഉണ്ടാവുമ്പോ ഫ്രൂട്സ് കൊടുത്തേക്കും അങ്ങന എന്താ ഉള്ള അനുസരിച്
ഉം അവളതറില
ഓള് രണ്ടാം ക്ലാസ്സില്
രണ്ടാം ക്ലാസ്ല്ല് ല്ലേ
ഉം
ആഹ ഒരു രണ്ടിലും മൂന്നില ഒക്കെ ആവുന്നര കൊടുത്ത വിടണ അല്ലേ സ്നാക്സ്
ഉം അതെ
അത കയിഞ്ഞാ പിന്നെ വേണ്ടല്ലോ
ആഹ് തേങ്ങനെയന്നക്കല ഇപ്പോൾ രണ്ടിലാണ്
ഉം ഉം ഒരാൾ ആറ് മണിക്ക് എണിട്ട എല്ലാം റെഡി ആക്കും ല്ലേ രാവിലെ ഒരു ഓട്ടോ ആയിരിക്കും
അന്തോ
ഉം അങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട്
ഉം അതിടങ്കിലും ചെറിയ ആളെ നക്കും അപ്പൊ അത നോക്കണം
ആഹ് അത് ശരിയാ അതും പാടല്ലേ
ഉം
ചെറിയ ആളെ നോക്കി കിച്ചണിലെ കാര്യം നോക്കി കിച്ചണിലൊരു ഓട്ട രാവിലെ ആയിരിക്കുംല്ലേ ഉം അങ്ങോട്ട ഇങ്ങോട്ടും ധൃതി പിടിച്ചുള്ളരു ഓട്ടം കറക്റ്റ് സമയത്ത് റെഡി ആക്കി കൊടുക്കണല്ലോ
ഉം ഒരു ദിവസം ലേറ്റ് ആയി പോയി ബസ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഉം
ഓഹ ബസ്സ് വെയിറ്റ് ചെയ്ത് കിടന്നോ
ആഹ അത് നക്കൂ പക്ഷെ എന്നാലും നമുക്കൊരു ഇതല്ലേ പെട്ടെന്ന് ആഹ ആഹ് വെയിറ്റ് ചെയ്യണ്ട ബുദ്ധിമുട്ടല്ലേ ആഹ് അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ കുറച്ച ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ ആക്കും അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സാവധാന കഴിക്കുള്ളൂ യൂണിഫോം
സാവധാനങ്ങനേ
ആഹ ആകെ രണ്ട മൂന്ന് വയ്യെ കഴിക്കുള്ളൂ ആഹ ഉള്ളത് നല്ല രീതിക്ക് കഴിച്ചോട് വിചാരിച്ചിട്ട് ഞൻ ആഹ് ആഹാരം കൊടുത്തേക്കും
ഓഹ സ്കൂള് ദൂരെ ആണോ
ആഹ്
ദൂരെ അല്ലേ ഓഹ അപ്പൊ ബസ്സില് പറഞ്ഞരും ല്ലേ
ഏഹ്
അപ്പം ബസ്സില അങ്ങ് പറഞ്ഞോടും അല്ലെ ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ല ചെ മ - ഗവൺമെന്റ് അതോ, സി. ബി. എസി. യോ.
സി. ബി. എസ്. ഇ. അതാണല്ല ഇത്ര നേരത്തെ പോവേണ്ടി- വരുന്നതും. റ്റവുമ്മ പറഞ്ഞ നമുക്ക്- ആഹാ കൊട്ത് വിടണ്ടല്ലോ?
ഓ അപ്പോ ഒരുപാട്- പഠിക്കാനൊക്കെ കാണുവല്ലോ. സീ. ബീ. എ. സി.
ഉം, നലോണണ്ട് ഇപ്പോ ഒരു ആഴ്ച- പോലീവക്യത്തിറത്ണ്ടാവും നല്ല ബു- -
നോട്ട്സ് ഒക്കെ എഴതണ്ടേ?
ഉം കൊറെയൊക്കെ- എഴുതിയുണ്ട്. നോട്സ് ഇങ്ങനെ- ഗ്രൂപ്പില് വരുന്ന നോക്കിട്ട് കൊറെല്ലാം എഴുതി. ക്ഷെ എന്താപറയാ- വായിക്കാനൊക്കെ, എന്താ പറയാ ക്ലാസ്ന്ന്- ആകുമ്പോ അവ കുട്ടകളുടെ- കൂടെ ഇുന്നിട്ട് പഠിക്കില്ലേ അഅപ്പോ അതിന്റെ ആ, ഒരു- ഇത്ണ്ടാവും പെട്ടെന്ന് തലേ- കറുകളും ഇത് നമ്മളിങ്ങനെ- പറഞ്ഞു കൊടുക്കുമ്പോൾ- ഇങ്ങനെ പൊട്ടത്തിന്റെ തൊട്ട്- മുഖത്ത് നോക്കിരിക്കും. അതൊ കാണുമ്പള്ളെ- പ്രാന്തോടിക്കും.
ന്ന് പിടിക്കും, ട്യൂഷൻ ഉണ്ടോ? അതോ സ്വന്തമായിട്ട് പഠിപ്പിക്കോ?
ഏ ട്യൂഷനൊന്നുല്ല, അയിനൊന്നും- ടൈം കിട്ടൂല്ല നമ്മള് രാവിലെ- ഏഴ് അമ്പതിന് പോയാല് നാല്- മുക്കാലിനാണ് വീട്ടിലെത്തുക. അതെ ആഹാ നാലേമുക്കാലനാ- വീട്ടിലെത്ത. ഇല്ല നാലരക്കാണ്, മൂന്ന് ആ, മൂന്നരക്ക് മൂന്ന- മുക്കാല ആകുമ്പോൾ മൂന്ന, മുക്കാലി കിഞ്ഞാൽ നാലേ- മുക്കാലിന്, മൂന്നരക്ക ആണെങ്കിൽ- നാല എങ്ങനെയ നാലേ - മുക്കാൽ, അഞ്ചുമണി ആകും- കുടെ വീട്ടില എത്തന കില്. ദൂരന്ന് പറഞ്ഞാല് ബസ്സിന്- വരുന്നല്ലേ അപ്പോ എന്താ പറയാ- മൂന്നാമത് ട്രിപ്പോ അങ്ങനെ എന്തുവാണ വരുന്നത്.
ഓ അത് ശെരി, ഓ അത്ര- സമയം അപ്പോ സ്കൂളിൽ- നിൽക്കണം.
ആഹ ബസ്സൽന്ന് കുറഇങ്ങനെ- ഓടണം. ഓരോ ഭാഗത്ത് കുട്ടികള- ഇറക്കിട്ട് വരുന്നല്ലേ.
ഉം, ഉം, ഉം,
ആ, അപ്പോ അതുകൊണ്ട്- കുറെ ലേറ്റ്കും. നാലേ മുക്കാൽ- അഞ്ച്മണി കണക്കാണ് ചില ടൈമിൽ വരുന്നത്. അപ്പോ പിന്ന- ട്യൂഷന ഒന്നനെ ടൈമില്ല, സ്കൂള്- നിന്നെ ഓൾറെഡി പഠിക്കാ, പഠിക്കാന്ന് പറഞ്ഞ ഇരിക്കില്ലേ- അവര്. പിന്നെ ഇവിടെ വന്ന് ഫ്രഷ് ആയി- ഫുഡ്ക്കെ കഴിച്ച് എല്ലാം- കഴിയുമ്പോൾക്ക് ടൈം- അഞ്ചരായി.
ടൈം അഞ്ചരാം, പിന്നെ- എന്ത്തിന് സമയണ്ട്, പിന്നെ- അവർക്കൊന്ന് കളിക്കാൻ പോണ്ടേ?
കളിക്കാൻ പോകവാണ്ട ടൈം- കിട്ടൂല സ്കൂൾ, സം പിന്നെ അ, പ്പോഴേക്കും എഴുതാന എല്ലാ- പറയും. എുതാനുള്ള എല്ലാം- എഴുതി, ക, ഇപ്പോ മഴ കാരണം രാത്രി- ചിലപ്പോ കറന്റക്കെ - ട്ടല്ലോ ഇവിടെ ഇൻവെർട്ടർ- എന്തൊക്കെ ഇട വന്നിണ്ട്. ഇടിവെട്ടുന്ന സമയത്തൊക്കെ- അപ്പോ ഞാൻ പറയും. സ്കൂളവിട്ട് വന്നപാടാ എഴുതാനുള്ളത- എഴതിക്കോ വ എക്കേണ്ടില്ലേ ഞാൻ പറഞ്ഞു- കൊടുക്കേണ്ടിഉളു. എഴുതാനുള്ള- നോക്കി അങ്ങ് എഴുതിക്കൊളല്ലോ? ആ, എഴുതാനുള്ള- ഇല്ല എഴുതാനുള്ള നോക്കിട്ടോള- അങ്ങനെ എഴുക്കോളും. പിന്നെ പഠി, വായിച്ച- ചോടുക്കനുള്ളത് നമ്മ- അടുത്തിരിക്കണല്ലോ? അപ്പോ എഴുതൽ- ഇപ്പോള ആ, ഒരു സ്ലോല എഴുതി- കഴിയുമ്പോളേക്കന്നെ- ബാഗ്‌രിബ് ബാങ്ക് കണക്ക.
ഓ അത് ശരി, ആ..., അപ്പോ മദ്രസ- പോന്നെപോഴാ?
മദ്രസേം സ്കൂളും കൂടി ഒപ്പരേള്ള- സി. ബി. എസി അല്ലേ? അവിടെ- രണ്ടും കൂടി ഒപ്പരാണ്.
ഓ രണ്ടണ്ട് കുടിഒപ്പംല്ലയാ ഓ.., ഇവിടെ അങ്ങനെരു ഇതുണ്ട്. ആ..., സ്കൂളുണ്ട്. പക്ഷെ എല്ലായിടത്തുംഒന്നുംഇ ങ്ങനെല്ലല്ലോ? അതാ ഞാൻ, ചോയിച്ചേ, ആഹ..., അപ്പം, കൊഴപ്പില്ല.
ആഹാ എന്റെ വീട്ടിലേക്ക്- പോകണെങ്കിലൊക്കെ കുറച്ച് ദൂരാ- അപ്പോ രണ്ടും കൂടി ആകുമ്പോൾ- നമുക്ക്ൊ ലീവ് കിട്ടുവല്ലോ മറ്റാകുമ്മ കിട്ടൂലാലോ
അത് ശെരി അതുഅല്ല ഒറ്റ ട്രിപ്പിനത് നടക്കും. മറ്റേത് സ്കൂളീന്ന് പോയി കൊണ്ടുവന്ന് ഫുട്ടൊക്കെ കൊടുത്ത് വീണ്ടും പള്ളിയിലേക്ക് അയക്കണം. പിന്നാറ് മണിക്ക് തിരിച്ചു വരും ഉം ആഹ് അതൊരു ഉപകാരമാണ് അത്ര ര
പഠിക്കാനാ ഭയങ്കര ടഫ്ഫായിട്ട് വരാ
ഓഹ് ഓ ഓ ഓ അല്ലപ്പ അല്ലാതാണെങ്കിലും രണ്ടും പടിക്കണവല്ലോ
അതെ അന്നെ പർനെ പിന്ന കാര്യത്തിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ഇതാ ട്ടോ കാരണം നമ്മക്കേയ് ആഹ് രാവിലെപ്പൊ മദ്രസ് പർഞയക്കാനെണീപ്പിച്. അത് കഴിഞ് വീണ്ടും വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത്
ആന്നാന്നാന്ന്.. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവിടെ രാവിലെ പഠിപ്പിക്ക്യോ അതോ വൈകീട്ട് പഠിപ്പിക്ക്യോ
എൻങ്കി ശരി എന്നാല്
ആഹ് ശരി ശരി
ഓക്കെ